ഹലോ ആഹ എന്താ സുഖായിരിക്കണ അവിടെന്ത അതെ ത്താ എന്തെല്ലാം ചെയ്യണ്ടാ അതെ ഹൗസ് വൈഫ് ആകുല്ലേ
കാണ്
ആ എങ്ങനെ പൊറത്തൊന്ന് ഫുഡൊക്കെ പോയി കഴിക്കാറുണ്ടോ
ആ അത് കഴിക്കാറുണ്ട് അധികം പൊറത്തന്നാപ്പൊ അകത്തി ല്ല അത് എന്താ വെച്ചാല് നമ്മളിപ്പോ എന്തെിലും പ്രത്യേകി ച്ച് വീട്ടു ജോലി ഇല്ലാത്തൊരു പണി എടുക്കുകയാണെന്നുണ്ടെങ്കില് അന്ന് പിന്നെ വിട്ടിനില്ല പിന്നെ അന്ന് പൊറത്തന്ന് ഡെയിലി റൂ ല്ലാതെ ഇപ്പൊ എന്തെേലും വിറക് അട്ടി ടാ അങ്ങനെ എന്തേലും പ്രത്യേകി ചിക്കൻ ഉണ്ടാവുമല്ലോ
ആ ആ
വീട്ടിന്ന് ഫുഡില്ല
ആ അതെ അപ്പൊ ഫുഡ്ക്ക ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടാവില്ല ല്ലേ
ഇല്ല ഉമ്മപ്പാക്കും പ്രായയിട്ടുണ്ട് നല്ല
ആ ആ
പ്രായം ഉണ്ട് അപ്പം പിന്നെ മടിയ
അപ്പ പോയിട്ട കഴിക്കയ്യ അതോ വീട്ടക്ക് കൊണ്ട രയ്യ്യ്
അ എനിക്ക് വീട്ടില് പണിയെടുക്കണ ദേഷ്യാണ് അപ്പൊ പിന്നെ നമ്മള് മറ്റൊരു എരപ്പായ മാതിരി തോന്നുന്നു പിന്നെ കുളി തെ അകത്ത്ക്ക് കയറൻ പറ്റില്ലല്ലോ
ആ അപ്പൊ എങ്ങനെ പുറത്തുന്ന് കഴിക്ക പുറത്തു പോയി കഴിക്യ്യാ അത് വീട്ടക്ക് ഇങ്ങനെ കൊണ്ട കൈക്കയ്യ ആ ആ എങ്ങനെയ സ്വിഗ്ഗിന്നോ
അല്ല നമ്മൾഇവിടെ എടുത്തിണ്ട് ഹസ്ബൻഡ് പോയി വാങ്ങിക്കോണ്ടണ്ടരും
ആ അയ് ശരി അങ്ങനെ അല്ല അതിനെ നല്ലത് നമ്മളിപ്പോ ആ എല്ലാ ഇതൊക്ക ഒക്കെ ചെയ്യും വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടത്തെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു എന്താ പറയാ ദേഷ്യവും വരും പറയണ പോലെ ആ
പിരാന്ത്കാവും ചെലപ്പം എന്താ പറയുന്ന അ അറിലാ അപ്പൊ പിന്നെ
എല്ലാരും അങ്ങനെ തന്നെയല്ലേ
ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവക മക്കള് നഞമ്മളൊ ഒരു പണിയ എടുക്കുകയാണെങ്കിൽ അത് മാത്രം ആവൂല്ലല്ലോ അപ്പോത്തിന് അവിടെ വറെ എന്തെങ്കില ഉണ്ടകും മക്കക്ക് എന്തെങ്കിലും ണ്ടും അപ്പൊ എല്ലാം കൂടി ആകുമ്പോ നമുക്ക് അങ്ങടെ ദേഷ്യവും
എനിക്ക് ഇവിടെ വീട്ടേക്ക് വരുമ്പോ ഞാന് ആ ഹസ്ബൻഡിന്റെ വീട്ടിലാവകുമ്പഴും അവിടത്തെ അമ്മ കൊറച്ചൊരു ഇതാണ് അപ്പൊ ഇങ്ങനെ വെറുത ആവശ്യ ഇല്ലാങ്ങനെ നമ്മളോടന്നല്ല പറയേണ്ട പക്ഷെ എന്നാലും നമ്മളെ ഇതാക്കണ പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേും
നമ്മളെ കുറ്റ നമ്മള കേക്കാൻ വേണ്ടിട്ടാണ് സംസാരം ഇവിടെൊക്കെ ഉണ്ടായിരുന്നു
എനിക്ക് നല്ല ആ അവിടെ എടത്തിയ മ്മക്ക് ഇക്കും നല്ലതാ ഒരാൾ തന്നെയല്ലേ രണ്ടു പേര ഇങ്ങനെ മടിക്കും അപ്പൊ നമ്മള് ഹസ്ബന്റനോടന്ന അങ്ങനെ പറയില്ല ഞങ്ങൾന്നെ എത്ത്പ ഞാൻ കൂട്ട്ന്നെ കുറെേങ്ങനെ അവരെ കുറ്റംങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഒരു സന്തോഷ സമാധാനമൊക്കെ വരും ആ എന്തേരും മനസ്സക്കും വരും പിന്നെ അത് പിന്നീങ്ങെ തോടരൂബം ഇപ്പ പിന്നെ നമ്മള ഒറ്റക്കായിട്ട് ഇരിക്കുമ്പോന്ന സമയത്തൊക്കെണ്ടല്ലോ അങ്ങനെ പറയുമ്പോ എനിക്ക് നല്ല സങ്കടം വരും അപ്പൊ ഞാൻ മല്ലെ വീട്ടിങ്ങട്ട് പോരും എന്നിട്ട് ഒരാഴ്ചക്കെ ഇവിടെ നിന്ന്ന്ന് സെറ്റ് ആായി വരുമ്പോ പിന്നെ അങ്ങ പോകും ഹസ്ബൻഡ് ചോയ്ക്കുട്ടോ ആർക്ക്
അമ്മക്ക്
ആ അമ്മയ്ക്ക് ഒരു പത്തമ്പത് വയസൊക്കെ ഉണ്ട് അമ്പതും പോരാ
ആ എട്ട് സീറോ അത് ഫൈവ് സീറോ ആ
സീറോ.
ആഹ് ഇത അതൊന്നല്ല ഇത് ഏ മ്മക്കന്നെ സെവന്റി ടു ആയിട്ടുണ്ട്.
അതെ.
ഉ പാക്ക് ഏറ്റി വണ്ണോ ആ അതണ്ട് അപ്പൊ പിന്നെ ആ ഒരു ഇതും കൂടി കേൾക്കണ്ടേ.
ആഹ് അല്ല പ്രായയർക്ക് പറയണ പോലെ നല്ല ഇതാവും. അവരുടെ ഒരു ജീവിച്ചു വന്ന രീതിയും നമ്മളുടെ രീതിയും ഇങ്ങട് വല്ലാടെ സെറ്റ് ആവെ ചെയ്
കണ്ണുകടിണ്ടാവും.
അതെ ശരിക്കും എനിക്ക് നല്ലോണം അങ്ങനെ തോന്നാറ്ണ്ട്. കാരണം ഞ അങ്ങനെ വിചാരിക്ക നല്ല നല്ല ഞാനും എത്തി് ഇങ്ങനെ പറയും നല്ല രണ്ട് മരുമക്കള് ന്നെ കി കിട്ടീട്ടാണ് ഇങ്ങനെ കാട്ടല്. അല്ല അപ്പുറത്തൊക്കെ നല്ല പോര് പെണ്ണുങ്ങളാണ് ഇള്ളതേ അപ്പൊ അവരുടെ അമ്മായിമ്മക്കെ നല്ല സ്വഭാവ. അപ്പൊ ഞങ്ങള് വിചാരിക്കും ഈശ്വര നല്ലൊരു അമ്മയി
ആ
ഉം ഞങ്ങളിനെ പറയും പിന്നെ പറയും ആഹ് ഒരേപോലെ ഇപ്പൊ നാത്തൂനാണെങ്കി കുഴപ്പൊന്നുല്ല നല്ല കമ്പനിയാണ് ഹസ്ബന്റുമാരായാലും അതേപ്പ മമ്മടെ ആണെങ്കിലും എന്റെ ആണെങ്കില നല്ല സ്വഭാവം കാര്യങ്ങളാണ്. അപ്പ എല്ലാം ഒന്നിച്ച് കിട്ടൂല്ല്യ പറഞ്ഞാ
കിട്ടൂല്ല.
ആഹ് എന്തേലൊക്കെ ആയിട്ടൊരിത് വരണല്ലോ.
എന്തേലുക്കെ വേണ്ടേ അല്ലെങ്കി എല്ലാം ദൈവം തന്നാല് നമ്മള് ദൈവത്തെ മറക്കും.
ഏ അങ്ങനെ ആ അങ്ങനൊക്കെ നമ്മളങ്ങനെ ദൈവേന്ന് വിളിക്കൂലോ.
അല്ലെങ്കി ആ ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഉം ഒരു മോള മോനോ മോള
മോന ഇള്ളത്.
ആഹ്
ഉം അങ്ങനെ പിന്നെ നാത്തൂമാരില്ലേ?
ഇവിടെ എട്ട് മക്കളാ അ ഒരു നാത്തൂനേള്ളൂ. ഉം ഒരു പെങ്ങള് ആക അത് ചെർത് ഞങ്ങളാ ഞ ങ്ങള് പെട്ടു.
അതെ നിങ്ങള് അവിടെ വീട്ടിലാവൂലെ അപ്പൊ ആഹ് ആഹ് അയ് ശരി. അതാണ് ഈ ചെറിയ ആൾക്കാരെ അങ്ങനെയാണ് ഞങ്ങള് ഇപ്പൊ ചെറിയ ആൾക്കാരാ ഞങ്ങക്ക് വേറേ പോണംന്നൊക്കെആർന്നു. പക്ഷെ ഇപ്പോ ചെറുതാവകാര ഏ ഇട്ട വേറെ വീടും വെച്ചു പോവാനും പറ്റില്ല. ആ അങ്ങനെ അല്ല എക്കിപ്പഴും പോണം എന്നൊക്കെ ഉണ്ട്ട്ട് വേറെ വീട് വച്ച് താമസിക്കണന്നോക്കെ ഉണ്ട്. പക്ഷെ ഹസ്ബന്റ് തീരെ സമ്മക്കണില്ല. അവര് അവിടന്നെ നിക്കുആന്നാ പറയണത്. അമ്മേനെ നോക്കണോണ്ട് കുഴപ്പില്ല. അമ്മേ ഞങ്ങളെ എറക്കി ഞ ഇടക്കിനെ പറയിട്ടോ ഞാ വേറേ വീട് വച്ച് താമ ക്കെൊക്കെ പറയുമ്പം അമ്മറയും ആ വേറെ സ്ഥലംമായിയിക്കോ ഞാനും വര ഇങ്ങടെ കൂടെ അപ്പൊ പിന്നെ വേറെ വീടക്കണ്ടല്ലോ. അല്ല പിന്നെപ്പോ വേറെ വീടക്കെണ്ടല്ലോ. അവിടന്ന് വെച്ചാ പോരന്ന് നമ്മ അപ്പൊ ഞാൻ വിചാരിക്കെ സമാധാനം കിട്ടാനാണ് വേറെ വീടെക്കെ
അതെ അത് ഫുള്ള സമാധാനം പോകാൻ
ആഹ് അത എ ഞാനും വേറെങ്ങുട് കൂടെയാറിയും എടക്ക് ഞാന്നേരം ആളോടറയും എന്താ അങ്ങനെ എടക്കൊര് പാവാണ് എടക്കെര് ജാതിസ്വഭാവാണ് പറഞ്ഞു. ല്ല അങ്ങനെ
തന്നെ
പ്രായത്തിന്റാവ്വായിരിക്കാം. ആഹ് അങ്ങനെ പിന്നെന്താ അവടെ കൃഷിക്കെണ്ടോ
നോർമലായ്ട്ട് നമ്മളോരോന്ന്
ആഹ് വടീഅതെ പ്ര ത്യേകിച്ചങ്ങനെ ഞങ്ങള്ണ്ടാക്ക്ണ കൃഷി അല്ല. അല്ലാണ്ഡവടെ കൊറേ മാവും പ്ലാവും ഒക്കെ ണ്ടായീണ്ട്. തന്നെ പുളി ഒക്കെണ്ടായീണ്ട് മ് ചെടികള് പ്പമഴ ക്കാലാവകാരണേ ആകെ നശിച്ച് പോയണ്ണു. ഇവടെ മുല്ല മാത്രം ന്ക്ക്ണ്ട്. ബാക്കിഒക്കെ പോയണ്ണു. ഞാന് ആദ്യൊക്കെ ങ്ങനെ പത്ത്മണി അതുപോലെ ഈ സീനിയണ്ടല്ലോ കൊറെേ കളറ്ള്ളെ അതൊക്കെ നെർച്ച്ണ്ടാർന്നു വടെ. പ്പ അതൊന്നും ണ്ടാവ്ണില്ല. പിന്നത് നല്ലോണ്ണം നോക്ക ക്കണേ നമ്മള് നോക്കണോടത്താണത്ണ്ടവൊള്ളേ
ആഹ് ഇവടെ ഇപ്പാക്ക് ഇഷ്ട്ടല്ല. ചെട്യാള് അപ്പൊ ഇപ്പറയും അയ്ലാറെ നല്ലത് ഒരു പച്ചമൊളക് നട്ടാലത് പറി
ആഹ് അവ്ട്ത്തെ അമ്മേം അങ്ങനേ പറയാ ഞാന്ങ്ങനെ കൊറേ പത്തുമണിക്കെ ചട്ടീലൊക്കെ നല്ല ഭംഗീലൊക്കാക്കി ങ്ങനെ നല്ല വെക്കൂട്ടോ അപ്പൊ ഏട്ടന്മാരൊക്കെ പറയാ തന്നായീണ്ട് ഇങ്ങനെ വെക്ക്ണെ നല്ലതാണ് ഒര് രി സ്‌ട്രെസ്സോക്കെ കൊറയുത്രേ ചെഡ്യാളൊക്കെവെച്ചയ്ഞ്ഞാ ഏട്ടന്മാരൊക്കെ പറഞ്ഞട്ട് അവര് കൊർ ച്ച് ചെടിയാളൊക്കെ വാങ്ങി കോണ്ട്രുട്ടോ അപ്പൊ അതൊക്കെ കണ്ടയ്ഞാ അമ്മ പറയും വല്ല മൊളക് തെയ്യോ അ ല്ലെങ്കി വെണ്ടടെ വിത്തോ എന്തിന കൊണ്ട് നട്ടൂടെ ഈ സമയത്ത്ന്നക്കെ പറയുനൊട് അപ്പഞാ പറയും ഇതേ
ത്തിന
ആഹ്
അപ്പ പിന്നെയ് അപ്പം അങ്ങനെ പറയ്മ്പോ നമ്മക്കൊരു ത്ണ്ടാവൂലല്ലോ
ആഹ്
പിന്നെ ണ്ടാക്കലില്ല
അതെ അല്ല ഞാന് നല്ലതാ അങ്ങോട്ട പറയിട്ട് ഞാൻ പറയേ എതൊക്ക് ഒരു സന്തോഷത്തിന് വേണ്ടീയിട്ട് ഞാൻ ന്നൊക്കെ പറീം വെണ്ടീം മൊളക്കൊന്ന് വെച്ചക്ക് സന്തോഷണ്ടാവില്ലറീം
വെണ്ട വെക്കാതിരിക്കാവും നല്ലത്. അത് വേഗം മൂത്ത് ഒരേ ലെവലിലായി കിട്ടൂല.
അതെ
നമ്മള് കടീന്ന് വാങ്ങ്ണത് ഒരേ ലെവലിലല്ലേ അത് വല്ലോം മൂക്കും പെട്ടെന്ന് മൂക്കുചെയ്യും അതൊര് ടേസ്റ്റില്ല.
അതെ ഇവടെ വീട്ടില് അങ്ങനെണ്ടാക്കിട്ട് ഞങ്ങനെ വിചാര്ച്ചു ഇതെന്താങ്ങനെ മൂത്ത ഒരു ബലം പോലെല്ലേ നല്ല ബെലല്ലെണ്ടാവ്ആ
നല്ല വൽപ്പൊക്കെണ്ടാവും. നല്ല ചെറ്ക്കൊക്കേണ് കാണന് പക്ഷെ അതൊരു സുഖല്ല
ആഹ് ഞാന് വടെന്നിട്ടേയ് തന്നേണ്ടായിര്ന്നു കൊറേ ഈ വെണ്ട വിത്തൊക്കെങ്ങനെ ഇട്ട്ട്ടേയ് ഈ എന്താ ഈ നമ്മടെ പഞ്ചായത്ത്ന്ന് കിട്ടൂലോ നമ്ക്ക് മഴക്കാലായി കഴിഞ്ഞാല് അപ്പൊ ചീരക്കെ കുഴിച്ചിട്ടു. ചീരീം പിന്നെ പയറ് അങ്ങത്തെ കുച്ചീടെക്കെ നല്ലഷ് അപ്പൊ അതക്കെ കുഴിച്ച്ട്ടപ്പണ്ടായില്ല അപ്പൊ ഞാൻ ഈ വെണ്ടടെ വിത്ത് വെർതേ കൊണ്ടോയിട്ട് അവടെ ഇട്ടു. അപ്പൊ അത്ണ്ടായി
അതും പച്ചമൊളകും ഒക്കണ്ടായി
ആഹ അത് പെട്ടന്ന്ണ്ടായി. അപ്പൊ അയ്ല് ഇണ്ടായതേ വല്ല്യ നല്ല മൂത്തതാ ണ്ടാർന്നത്. അതില് ച ന്ന്ട്ട് ഞാം ചള്ള് ചെറുതായി വെര്മ്പതന്നെ ഒരു ചള്ള് പൊട്ടിച്ച്ണ്ടായിര്ന്ന് പക്ഷെ പുഴൂമ് പെട്ടന്ന് വെരോയ്
തന്നെ ആഹ്
ആഹ് ഇവരൊക്കെങ്ങനെ വെണ്ടണ്ടാക്ക്ണാവോ അവടേ മാങ്ങടെ സീസൺ കഴിഞ്ഞില്ലേ
ഇല്ല നമ്മുക്കിവിടെ ആ കയ്യാറായിട്ടുണ്ട്
അതെ അവിടത്തെൊക്കെ കഴിഞ്ഞേ അതാ ചോദിച്ചത് ആഹ ആഹ ചക്കട സീസൺ അപ്പൊ ഫള്ി ചക്കെ പോ അപ്പറത്തും ഇപ്പറത്ത ഒക്കെ തരും അവിടല്ലയാ അപ്പറത്തും ഇപ്പുറത്തൊക്കെ തരും ആഹ നല്ലോണംുണ്ട് ഒരു സാധനം വെ അതിന് നമ്മളിപ്പോ ചക്ക കഴിച്ചിട്ട് വല്ല കുട്ടികള് കുട്ടികളല്ലേ അപ്പ ഗലാസ്ിലക്കെ വെള്ള കുടിച്ചിട്ടും അങ്ങനെയൊക്കെ വെക്കുമ്പോഴൊക്കെ ഇതുപോലെ ഈച്ച വന്നിട്ടേ ടിവടെ അടുത്തൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാ ആ ഈച്ച അങ്ങനെ നമ്മള് വരുമ്പോ പെ എങ്ങനെയ പറക്കന്ന് കാണാം
നാല്
അങ്ങനെ
ഒരു പഈച്ചക്കൊ ഒരു സാധനം ഉണ്ടല്ലോ
എന്താ ഒരു പേപ്പറാണോ ആ അത് പേപ്പർ എങ്ങനെ വെച്ച കഴ ആ പശേൽ ഇട്ടല്ലേ ആഹ അത ആദ്യം ഞങ്ങ ഈ മറ്റേ കറണ്ട് പോയ സമയത്തൊക്കെ പാറ്റ് വരിലേ അന് എന്നെ വെച്ചായിരുന്നു
ഏ അയിതിനൊക്കെ പറ്റുവോ
ആഹ അയിന് വെച്ചർരുന്നു ഞങ്ങള് അവിടെ ഹസ്ബൻഡന്റെ വീട്ടില് അവര് ഇങ്ങെ കൊടന്നിട്ട് ഇത്ങ്ങെ വെച്ചാ മതിന്നെ അങ്ങനെ വച്ചർരുന്നു ആഹ പിന്നെ നമ്മൾ ഓരോ സീഷണില് അത് മറന്ന് കഴിഞ്ഞാ പിന്നെ അങ്ങെ പോകും പിറ്റത്തെ പ്രാവശ്യം്പ നമുക്ക് ഓമ്മ കിട്ടില്ലേ ഇപ്പൊ ഇത് പറഞ്ഞ
ആ ഈച്ചക്ക് ഇന്റെ വീട്ടിൽങ്ങനെ അവിടെ ചക്കൊക്കെ നല്ലതോണ്ട്
അതെ
അപ്പൊ അവിട അങ്ങനെ വെക്കലണ്ട്
അത് ഫുൾ ടെപ്പ്രായിട്ട് അൊക്കെ ചെയ്യ അതൊക്കെ ഇറിീട്ടൊക്കെ ചെയ്യാ
അല്ല അത്ങ്ങനെ മടങ്ങി കൊണ്ടാവുവല്ലോ ഫുൾ പേപ്പർ ആയിട്ട വക്കും
അതെ ഞങ്ങങ്ങനെ ഒറ്റീറ്റ് അതെ
ഉം അപ്പൊ കട്ട് ചെയ്യുമ്പോ പശ പോവൂലേ
ഞങ്ങൾ ഇങ്ങെ കട്ട് ചെയ്തിട്ട് വെക്കാറുണ്ട അതോ ചോദിച്ചത് ആഹ ഒരു സ്ഥലത്ത മറ്റേ സ്ഥലത്ത ക കട്ട ചെയത് വെക്കും വലുത് വെക്കുമ്പോ അതില് ഒന്ന രണ്ട രണ്ണ്ട ഒക്കെ ആവള്ളി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി